ഹലോ
ആഹ് ഹലോ. പിന്നെ ഞാൻ വിളിച്ചത്. ഈ ഇടയ്ക്ക് ആണെങ്കിൽ. ആഹ് ഇപ്പം ആഹ് നമ്മൾ ഇവിടുന്ന് മൂന്ന് രീതിയില്. ആഹ് ഇപ്പം ആഹ്. ഒരു യാത്രയ്ക്കായിട്ട് തീരുമാനിച്ചിരിക്കുവാ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനില് വിമാനത്തില്. അല്ലാതെ ബസില് ഈ മൂന്ന് മൂന്ന് ഇതിലും അപ്പം. ആ ഇതിൽ ഏതില് ആഹ് യാത്ര ചെയ്യാനായിരിക്കും ഇഷ്ടം.
എനിക്ക് ആണേൽ ഫ്ലൈറ്റില്.
ഫ്ലൈറ്റില്. ആഹ് അല്ല നേരത്തെ അപ്പോ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടോ, ആഹ്.
ചെയ്തിട്ടില്ല ട്രെയില് ബസ്സില് അങ്ങനത്തെ ഇതിനൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്ലാ ഫ്ലൈ ഇതില് യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊരു മോഹമുണ്ട്.
ആഹ് അത് അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇത്. വന്നിട്ടുണ്ട് പക്ഷെ അവര് അങ്ങനെ ഇപ്പ മൂന്ന് ദിവസം കൊടുത്തേക്കുന്ന, അപ്പൊ എന്താലും. ആഹ് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുവോ എന്നൊക്കെ പറയുന്നു എന്തായാലും. അങ്ങനെ ഓഫർ കിട്ടി കഴിഞ്ഞാൽ പോവോ, പക്ഷെ അത് മുത്ത് ആള് നോക്കിക്കൊള്ളും.
ഓഫർ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പോവും.
ആഹ്. ആഹ് ഇപ്പം ആഹ് ഇപ്പൊ വിമാനത്തിൽ എന്നുവെച്ചാ കഴിഞ്ഞാല്. ഇപ്പൊ ഓഫറുള്ള സമയത്ത് മാത്രം ഇപ്പ അവര് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം. അങ്ങനെ ഒരു പ്ലാനിങ് അവര് വെച്ച് ഓര് ഇത് വെച്ചിട്ടുണ്ട് അപ്പം. ആഹ്. അങ്ങനെ ആണെങ്കിൽ പോവാൻ പറ്റുവോ, അതറിയാനാട്ടായിരുന്നു.
അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കാനൊന്നും പറ്റൂല.
ആഹ് സമയം ആണെങ്കിൽ പോലും ആഹ്. അങ്ങനെ ഓഫർ വന്നു കഴിഞ്ഞാൽ പ്ലാനിൽ പോവും പക്ഷെ നേരത്തെ പ്ലെയിനി യാത്ര ചെയ്തിട്ടുണ്ടോ?
പ്ലെൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല അതന്നെ പറഞ്ഞ പി പ്ലെയിനിൽ യാത്ര ചെയ്യാനൊരു മോഹം. അണ്ടേനു അല്ലാത്തതിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്.
ആഹ് പക്ഷെ വിമാനത്തിലും അല്ലാതെ. ആഹ് എന്താ പറയ ബസ്സിലും യാത്ര ചെയ്തതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഏറ്റവും.
ഏഹ് ട്രെയ്ല്
ട്രെയിനിലാണ് അല്ലേ?
ട്രെയിനില് ഒരുപാട് ദൂരം ഒരുപാട് സംഭവങ്ങളെ കണ്ടിട്ട് അല്ലെ ബസ്സിലാകുമ്പോ ന്നമ്മള് ആ എവട്ക്കാ പോണ്ടെത് അങ്ങനെ അങ്ങനെയൊക്കെ പോയി വെരൊള്ളൂ ട്രെയിലാവുമ്പോ കൊറെ ദൂരെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ഒരുപാട് കാഴ്ചളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് അങ്ങനെപോവാം.
ആഹ് അത് തന്നെ. പക്ഷെ എന്തരുന്നു വല്ല യാത്ര എവ് മറ്റേ വേറെ എവിടെയെങ്കിലും ഒരു യാത്രയായിട്ട് പോയതാന്നോ അതോ അല്ലാതെ
എങ്ങനെ ട്രെയിനില് യാത്ര പോയിട്ടുണ്ടോന്നോ ദൂരെത്ത്ക്ക് യാത്ര പോയിട്ടുണ്ടോ പോയിട്ടുണ്ട്.
ആഹ്, ആഹാ ഞാനും ഞാനാതിക്കി മൂന്ന്, നാല് വട്ടം ട്രെയ്നില് യാത്രചെയ്യ്തിരുന്നു പക്ഷെ അതാന്നെക്കിലും ആ ഉം പക്ഷെ ലോങ്ങ് ചെയ്യ്താ അതാണ് പ്രശ്നൊള്ളു.
ലോങ്ങ്‌യാത്ര പോയിട്ടുണ്ട്. ലോങ്ങ് യാത്രേന്നെ പോയ്‌ പോയിട്ടൊള്ളു.
തെരുന്നത് ആഹ്
സ്ഥലം ഏഹ് പോയിട്ടുണ്ടൊരു ക്കട്തെറ്റം പോയിട്ടുണ്ട് ക്ഷെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഗുഹെന്റെ ഉള്ള് കൂടെക്കെ പോയിട്ട്ല്ലാവരും അനുഭവൊക്കെ ഇണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് പോയതാണ്. ആ ഒരു വെട്ടെന്നെ പോയിട്ടൊള്ളൂ പിന്നെ പോയിട്ടൊന്നുല്ല.
ആഹാ
ചെറിയെ പിന്നെ വല്യാതായപ്പം പോയിട്ടൊന്നുല്ല വല്യ ആവാ
ആ ഹാ, ഹാ ഹാ പക്ഷെ ബെസി യാത്ര ചെയ്തിട്ടോ ബെസില്
ബസ്സില് പിന്നെ യാത്ര ഏ ഇപ്പ ചുരുക്കാണ് യാത്ര ചെയ്യല് മുമ്പൊക്കെ നല്ലോണം യാ യാത്ര ചെയ്തിട്ടുണ്ട് എന്ത്‌ യാത്രചെയ്യ്ത്ട്ടുണ്ടെങ്കിലും.
ആഹ് തന്നെ.
വണ്ടിയൊക്കെ ഇള്ളത്കൊണ്ട് ഇപ്പൊക്കെ വണ്ടിക്കെ ഇള്ളത്കൊണ്ട്പിന്നെ ബസ്സിൽ അങ്ങനെ, അങ്ങനെ പോവൂല.
ഓ ആഹാ, ആഹാ പക്ഷെ ഇപ്പോ ഏതാ കാറോ?
കാറല്ല ഓട്ടോ ആണ്
ഓട്ടോയാണ്ല്ലെ ആഹ് ഹ ഹ ഹാ ഹ ക്ഷെ ഓട്ടയില് ദൂരെട്ടേക്ക് പോവാ അതോ
ഓട്ടയില് ഉം കൊർച്ച് ദൂരൊക്കെ പോവും ഒരുപാട് ദൂരമൊന്നുല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലെ ഒരുപാട് ലോങ്ങൊന്നും ഇപ്പോ പോവലില്ല വഷത്തിനൊക്കെ കൊറൊച്ചൊക്കെ ആഹാ ഇപ്പ പോവല്ലോ
ഉം അല്ലപ്പോ നിങ്ങളിപ്പൊ ല്ല ഓട്ടെ ഓട്ടിക്കോ?
ഇല്ല ഓട്ടോഓട്ടിക്കൂല.
ഓട്ടോ വീട്ടിലുണ്ടെങ്കി ഓട്ടയൊക്കെ ഓടിക്കാൻ ഓടിക്കാൻ പഠിക്കണ്ടേ.
അതോന്നും പഠിക്കുല അഹൊക്കെ ഹസ്ബന്റ് ചെയ്തോളും.
ആഹ് ഉം പക്ഷെ യാത്ര ചെയ്യ്ന്നത് അല്ലെ യാത്ര ചെയ്യ്ന്നത് അനുഫവത്തി എങ്ങനെയാണ്?
യാത്ര ചെയ്ത അനുഭവം അടിപൊളി അനുഭവെയ്രുന്നു.
ഉം തന്നെ എങ്ങനെ ഒറ്റക്ക് യാത്രചെയ്യാൻ ഇഷ്ട്ടമോ അതോ എല്ലാരേറ്റും കൂ എന്താ കൂട്ടുകരായിട്ടൊക്കെ യാത്രചെയ്യാൻ ഇഷ്ട്ടം ഉം
ഫുഡ് ഇണ്ടാക്കാൻ നല്ലെ ഇഷ്ട്ടാണ് വീട്ടില് ഫുഡൊക്കെ ഇണ്ടാക്കാൻ അടിപൊളിയായിട്ട് ഇണ്ടാക്കും.
ആഹ് അല്ല നമ്മൾ കൂട്ടുകാരായിട്ട് യാത്രയ്യെൻ ഇഷ്ട്ടം അതോ ഫാമിലി നമ്മളെ വീട്ടുകാരായിട്ട് എല്ലാം കുടുംബക്കാരായിട്ടല്ല യാത്ര പോവാൻ ഇഷ്ട്ടം അതോ
കുടുംബക്കാര് കുടുംബം മൊത്തായിട്ട് അങ്ങനെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്തു വരാൻ ഭയങ്കര ഇഷ്ട
ആഹ് കുടുംബക്കാരുമായിട്ടല്ലേ
കുടുംബം മൊത്തം ഫാമിലിയൊക്കെ ആയിട്ടിങ്ങനെ കുട്ടുകാരും ഇഷ്ടാണ് എല്ലാരും ഇഷ്ട സ്വന്തായിട്ട് ഒറ്റക്ക് പോയിട്ട് യാത്ര ചെയ്യൽ ഇഷ്ടല്ല എല്ലാരും ഫാമിലിയായിട്ട് മൊത്തത്തിലിങ്ങനെ പോയിട്ടങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ് തന്നെ അല്ലപ്പ നേരത്തെ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലാതെ
യാത്ര ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വട്ടെ യാത്ര ചെയ്തിട്ടു ഒള്ളൂ എന്നുവെച്ചാല് പൊടിയായി എനിക് യാത്ര ചെയ്തിട്ടുള്ളൂ പൊടി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ ആയ പ്രായത്തിന് പിന്ന യാത്രൊന്നും ചെയ്തിട്ടില്ല
അന്ന് അന്നാന്നക്ക് യാത്രൽ എന്തോ ഓർമ്മ വെക്കാനാ
അന്നെ ട്രെയിനിൽ വെച്ചിട്ട് നല്ല ഉഴുന്നു വടയും നല്ല ചട്നിയും നല്ല പാല് പാറന്ന് പാലും കാഫി കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ആദ്യയിട്ട് അങ്ങനെ പോവില്ലേ ആ സ്ഥലത്ത്ക്ക് അപ്പൊ അവിടെ എത്തീട്ടുള്ള ഒരു ളെക്കെ ആയിട്ട് ഭയങ്കര ഒരു എൻജോയ് ചെയ്തു ഒരാഴ്ച അവിടെ നിന്ന് ഇവിടെ ഉപ്പ ജോലി ചെയ്തീനെ സ്ഥലേനിം ഹാർബറിലയ്നിം ഉപ്പ ജോലി ചെയ്ത സ്ഥലത്ത് അങ്ങോട്ട് പോയതെനിം പിന്നെ പോയിട്ടില്ല പിന്ന ഉപ്പ മാത്രം പോവലൊള്ളയ്നിം
ആഹ് ഞാനാണെങ്കിലും നേരത്തെ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിന്ന് കുറച്ച് ദൂരയൊക്കെയ് ദൂരയൊക്കെ യാത്ര ഇങ്ങനെ ഉം പക്ഷെ ഒറ്റക്ക് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ യാത്ര ഒറ്റക്ക് ചെയ്യുമ്പോ ഒരു അതൊരു എന്താ പറയുമ്പോ റ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയക്കേം നമ്മ പേടിക്കയും ഒക്കെ ചെയ്യും അല്ലാതെ നമ്മള് ആഹ് പക്ഷെ ഫ്രണ്ട്സായിട്ട് പോകുമ്പയായെങ്കിലും അത് വേറെ നമുക്ക് എന്ത് സംസാരിക്കാം എന്തും പറയാം ആഹ് എന്ത കാര്യവ്യം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അല്ല കുടുംബകാരുമായിട്ട് പോകുമ്പോള്ള കാര്യ- രീതിക്ക് നിന്ന് നമുക്ക് എന്തായാലും അവിടെ എജോയ് ചെയ്യാൻ പ റ്റും എല്ലായിട്ടും സംസാരിക്കുകയും കറങ്ങാൻ ഉം പക്ഷെ മൂന്ന് മൂന്ന് വ്യത്യസ്ത രീതിയിയിട്ടേ എനിക്ക് തോന്നിയാട്ടൊള്ളു ഉം പക്ഷെ ഒറ്റക്ക് പോകുമ്പോഴ നമുക്കൊരു കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന എനിക് തോന്നുന്ന് ഒറ്റക്കായണ്ട് നമുക്ക് ഇപ്പ എന്തോ എങ്ങനെയാണ് സ്ഥലങ്ങളെ കുറിച്ചെല്ലാം കറക്ട്ട വക്തായാ കിട്ടുന്നത് പക്ഷ നമ്മ എല്ലാം സൂക്ഷിച്ചുക്കണ്ടൊക്കെ പോണം മാത്രേ ഉള്ളൂ എവിടക്കലും ആഹ് എവിടെ പറ്റി ഉം പറ്റ്- റ്റി കഴിഞ്ഞാ പിന്നെ തിരിച്ചൊന്നും അറിയാനൊന്നും പറ്റത്തില്ല അങ്ങനെ ത്രള്ളൂ ഉം അങ്ങനെ അല്ലെങ്കി
അ യാത്ര ഫ്ലൈറ്റില് യാത്രയാൻ നല്ലൊരു ഇഷ്ടണ്ട് ഏഹ് എപ്പോളെങ്കിലയിട്ട് യാത്ര ചെയ്യണം
ആഹ് മുക്കൊരു ഓഫറുണ്ട് നോക്കാം പക്ഷെ അത് മുപ്പത്തയഞ്ചോ അമ്പത് പേരാ കണ്ട അവര് പറയുന്നത് അത് കഴിഞ്ഞ ഉം
ഏഹ് അത്ര ഓഫർ
ആഹ് മറ്റേ മലേഷ്യൻ ട്രിപ്പ് എങ്ങാണ്ട അവര് പറയുന്നേ
അത് ഈ കമ്പനിയുടെ ഭാഗായിട്ടൊക്കെല്ലേ
ആ കമ്പനി വകയായിട്ട് കണ്ടേക്കെ അവര് പോകന്ന് പറഞ്ഞത് അത് ഇത്ര ഓഫർ അവര് വെച്ചിട്ടുണ്ട്
ആഹ് അങ്ങനൊക്കെണ്ട്ല്ലേ
ഉം അങ്ങനെ അപ്പൊ അത് ചെല ഇപ്പം പോവനെ പറ്റത്തുള്ളൂ ഇപ്പൊ ആൾക്കാർ രണ്ടത്ത് ആ ഓരോരുത്തരും ഉം എണ്ടത്തെ ആയിക്കോ ഇപ്പ അതിന്റെ ഒരു ഒ ആപക്കുണ്ട് പക്ഷെ അപ്പ ആ ആപ്പ്‌ ഇപ്പം ഇത് നോക്കിയാൽ ശരിയാകത്തില്ല ഇപ്പൊ താമസിക്കും താമസിക്കുന്നാണൊക്കെ പറയുന്നേ അതെള്ളൂ പ്രശ്നം
ആപ്പൊക്കെണ്ടല്ലേ അപ്പൊക്കെണ്ടെങ്കില് അങ്ങെ പറ്റില്ലെങ്കി പിന്നെ എന്താ ചെയ്യാ
അന്നെ
അങ്ങനെ അങ്ങനെ അതിന്റെ ഓഫർ കിട്ടണെങ്കിൽ എന്താ ചെയ്യാണ് എന്തൊക്കെ ചെയ്യാം ചെയ്യണ്ടത് അറി
ആഹ് അത് അതാ എനിക്ക് ആഹ് അവരെ വിളിച്ചു കഴിഞ്ഞാല് അവരല്ലാം പറഞ്ഞു തരും പക്ഷെ പറഞ്ഞു തരുവാന്നെങ്കിലും ആ കോള് കിട്ടാനായിട്ടേ ആ വിളിക്കുന്ന ആളെ കോള് കിട്ടാനായിട്ട് താമസിക്കും എന്താ വെച്ച എല്ലാരും ഇങ്ങനെ നെരത്തീ വിളിക്കുന്നോണ്ടേ അതെ നിരത്തി ഇങ്ങനെ എല്ലാ ജില്ലയി ന്നായിട്ട് വിളിക്കുന്ന കൊണ്ടന്നെ ആ കുറേ സമയടുക്കൂല്ലേ അപ്പൊ അവർക്ക് എടുക്കാനായിട്ട് കുറച്ച് മടികാണും മടിയാണോ അതനി അത്രയും തിരക്ക് ഇത കിടക്കുന്നുണ്ടോന്നറിയത്തില്ല ഒരു വർഷം വിളിച്ച് വിളിച്ച് വിളിച്ചില്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആഹ അതാ നമ്മള് ആദ്യത്തെ കിട്ടി പോയി കഴിഞ്ഞ ഞാൻ പറയും ഓഫർ അപ്പഴേ വെക്കും പക്ഷെ അതിനായിട്ട് ഉം അതേള്ളൂ പ്രശ്ണം ഇപ്പൊഴക്ക് ഓഫറെയിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്പതും ഉം അമ്പതും പിന്നെ നാൽപ്പത്തഞ്ചോണ്ടാ ഓര് പറഞ്ഞേക്കുന്നെ
നാല്പത്തയ്യായിരം നാല്പത്തഞ്ചാൾക്കാരോ
ഉം നാല്പ്പത്തഞ്ചാൾക്കാര് പിന്നെ ബാക്കിയല്ലാത്ത അവടെ അവിടെന്നുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ പിന്നെ വേറെ അത് കൊറേ പിന്നെ അവരുടെ അവരുടെ കുറെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് കൊടു
ഓലൊക്കെ കഴഞ്ഞിട്ട് അവർത്തൊക്കെ കയിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ എടുക്കലുണ്ടാവുള്ളു
ആഹ് അതാ
അപ്പൊ അവിടെ പോയിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഫ്ലൈറ്റില് പോകാനും അവസരലെ അപ്പൊ അവിടെ പോയിട്ടുള്ള എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ
ആഹ് അത് അവരെ ആൾക്കാരുണ്ട് അവരെ ആൾക്കാര് നമ്മള് രണ്ടു പേര് അല്ലെങ്കിൽ മൂന്നു പേര് അല്ലെങ്കിൽ നമ്മളൊരാള് നമ്മള് ഓല് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം കാണിക്കും നമ്മളപ്പോ സ്ഥലം മലേഷ്യാ അവിടെ ഫുള്ളും എല്ലായിടത്തും കൊണ്ട് കാണിക്കും നമ്മൾ ആദ്യം മുതലെ നമ്മള് ഫസ്റ്റ് മുതൽ ആദ്യം മുതലെ ആഹ് വിമാനത്തിൽ കേറുമ്പോഴത്തേക്ക് ഇവര് നമ്മുടെ അടുത്തുവന്ന് സംസാരിക്കും ആഹ് ഓക്കെ എങ്ങനെയ നമ്മളത് നമ്മള് മലയാളിയാകുമ്പോ നമ്മളടുതന്നെ മലയാളത്തിൽ സംസാരിച്ച് നമ്മളെ കൊണ്ടുപോയി നമ്മളെ സ്ഥലം മൊത്തം കാണിക്കും നമ്മളൊ പേടിക്കണ്ട കാര്യമൊന്നുല്ല നമ്മ ഒറ്റവിട്ട് പോത്തില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കി തന്നെ ഇവര് ഇവരാണെങ്കി നമ്മളെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും വിളിച്ച നമ്മളെടുത്തു തന്നെ വരും എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവര് ചെയ്തു തരും അതുകൊണ്ട് കൊഴപ്പൊന്നുല്ല അത്രയും പക്കയായിട്ടാ നമ്മളിവിടുന്ന് പോന്നത്
എനിക്ക് ആണെങ്കില് പോകാൻ താല്പര്യമുണ്ട്
ആഹ് ഗോവയിലേക്കെവിടെ ട്രിപ്പ് പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പോ നടന്നാ മതിയായിരുന്നു എന്നാ
അങ്ങനെ താല്പര്യം ഉണ്ട് അങ്ങനൊക്കെ വെറുതൊക്കെ അങ്ങനൊക്കെ ആണെങ്കി നല്ല താല്പര്യൊക്കെ ഉണ്ട്